ഹലോ
ആഹ് ആഹ് ആഹ് എന്തൊക്കെ വിശേഷം? ഹലോ കേൾക്കണില്ലേ?
ആഹ് കേൾക്ക്ന്ന്ണ്ട് കേൾക്ക്ന്ന്ണ്ട് ഇത് നല്ല വിശേഷം.
ഉം ഉം ആഹ് ഇന്ന് കാലത്തൊക്കെണ്ടായി ഇപ്പോ മൂടികെട്ടിക്ക്ണ്ട് വെയിലില്ല്യ. വെയില് വരണോ മഴ വരണോന്ന് അറിയാത്ത രൂപത്തി നിക്കേണ്
ആഹ് ഇവടെ ഇവടെപ്പോ നല്ല ഒരു മഴ പെയ്ത് ഇപ്പൊ മഴ മഴള്ള ഒര് കാലാസ്ഥന്നെണ് ഇപ്പൊ.
ഉം ഉം ഉം ഉം മഴ ദിവസംന്നുള്ള രൂപം തന്നേണ് അവടെല്ലേ?
ആഹ് അതെതെതെ അവടെങ്ങനെ ഫുഡോക്കെ രാവിലത്തെ ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായ കുടിയൊക്കെ കഴിഞ്ഞു.
എന്താന്ന് വെ സ്പെഷല് ഉണ്ടാക്കി രാവിലെ സ്പെഷലല്ലാ പ്രത്യേകിച്ച് സ്പെഷലൊന്നും ഇല്ല ഇപ്പാ രാവിലെ ഡൈലി ഓരോന്ന്ണ്ടാ ക്കെണ്ട് എങ്ങനായാലും
പുട്ടും കടലക്കറീം.
അതെയോ ഇവടെ ദോശേണ് ഇന്നൽത്തെ ബീഫ് ഇണ്ടായ്രുന്നു അപ്പൊ അതും കൂട്ടി കഴിച്ചു. പി പിന്നെ കുട്ട്യോളൊക്കെ സ്കൂളി പോയാ?
ആഹ് ആഹ് ആഹ് ആഹ്
എത്ര പേരാ?
ഇവടെ ഉം രണ്ട് പേര്.
രണ്ട് പേര് അവരൊക്കെ പോയി അപ്പൊ ഇപ്പൊ ചോറൊക്കെ ആയോ ഇപ്പൊ രാവിൽ തന്നെ?
ആഹ് ആഹ്.
അത്‌ശരി വീട്ട്ലെ പണിയൊക്കെ കഴിഞ്ഞാ?
ആഹ് കണി പണികള് കഴിഞ്ഞോണ്ടിരിക്കിണ്‌.
ഏഹ് തുടങ്ങിട്ടല്ലേള്ളൂല്ലേ കഴിയാന് നേരംവെളുത്താല് പിന്നെത്തെന്നെല്ലേ ഡെയിലിതെന്നെല്ലേ എന്തെേലും വർക്കെയ്യുണുണ്ടോ
ഇല്ല വർക്കൊന്നും ചെയ്യണില്ല
ഒന്നുംചെയ്യിണില്ല്യ വീട്ടിലെന്നെ ആഹ് എന്തേലൊക്കെ നമുക്കൊരു വരുമാനം കിട്ടികഴിഞ്ഞാല് നമു ക്കതൊരുതാല്ലേ നമുക്കൊരു പെണ്ണുങ്ങളാകുമ്പഴേ സ്വന്തായിട്ടൊരു വരുമാനക നമക്കണ്ടാവുമ്പോ
ഒരു ഹാപ്പിതോന്നും
അതെയതെ ഹാപ്പിയാണ് പിന്നെ നല്ലൊരുനമ്മളോരോകാര്യങ്ങള്
ആഹ് ഒരാളുടെ അതെന്നെ നമ്ക്കങ്ങ നെ ഒരു തോന്നലുണ്ടാവും
അതെയതെ ആശ്രയിക്കേണ്ട അയി മാത്രല്ല പിന്നെ നമ്മള് അവരോട്ങ്ങനെ ചോയി ക്കണ്ടേഅപ്പൊനല്ല മൂടിലാണെങ്കി ചെലപ്പോഅവര്തരും ചെലപ്പം തരൂല. ചെലപ്പപെന്തിനാഇപ്പ ക്യാഷ്ന്നോയിക്കും അല്ലെങ്കില്ഇന്നാളല്ലേ ഇപ്പതനക്ക് വാങ്ങിയത് ഇതിപ്പെന്താപ്പത് എപ്പളും ആ ഒരു രീതിയാവും നേരെമറി നമ്മെടകയ്യില്കൊറച്ച്ക്യാഷ്ണ്ട്ന്ന്ണ്ടെങ്കില് നമക്ക്നമ്മടെ ഇഷ്ടത്തിന് എന്താവേണ്ടിച്ചേവാങ്ങാ എന്താവശ്യങ്ങൾ കൊടുക്കാനമ്മക്ക് വേണ്ടപ്പെട്ടോര്ക്ക് ഗിഫ്റ്റോഎന്ത് വേണെങ്കിലുംവാങ്ങികൊടുക്ക ക്ക്നമ്മളെവേണ്ടപ്പെട്ടാൾകാരെ വേണെങ്കിസഹായിക്കാണെങ്കിലൊ എന്തിനുംഅയിലൊ നമുക്കൊരുസന്തോഷം പിന്നെ നമുക്കൊരുനമ്മള്ക്കൊരു എന്തൊക്കെയോനമ്മുടെകൂടെ ഇണ്ട്ന്നൊരു തോന്ന ന്നാലും നമ്മളെ കയ്യിലൊരു കൊറച്ച് ക്യാഷ്ണ്ട അല്ലെ സ്വന്തായിട്ട് ഒരു വരുമാനൊക്കെഇണ്ട്ന്ന്ണ്ടെങ്കില്
ആഹ് ഞാട്ടൈ തയയിക്കുവായിരുന്ന ടൈലറിങ്ങിന്റെപരിപാടിണ്ടായിരുന്ന് അപ്പൊക്കെ. പിന്നെവയ്യാത്തരംനിർത്യച്ചാണ് അപ്പഈപറഞ്ഞപോലാണ് ആഹ് പെരടി വേദനക്കായിട്ട്
ആഹ് ഇങ്ങനെരോട്ത്ത് കഴുത്തിങ്ങനെതാഴ്ത്തിരിക്കല്ലേ അപ്പഅയിന്റെ ബുദ്ധിമുട്ടാവും അപ്പനിർത്തിവെച്ചിരി ക്യാ അയ് ശെരി ആഹ് ആഹ് എന്താണ്?
ഇപ്പെ ഡോക്ടറെകാണിച്ചിട്ടേ മരുന്നഴിക്കലും പരിപാടിഒക്കെണ് എം ആർ ഐ സ്കാനിങ്ങ് പറഞ്ഞേക്കണ് ഞരമ്പ്
ആഹ് അയിശെരിയാ അപ്പൊപിന്നെ വെറുതെറിസ്ക്ക്ട്ത്തിട്ട് വേണ്ട അതെയതെ യതെയതെ
അപ്പഈപറഞ്ഞപോലൊരു സന്തോഷായിരിന്ന്നമ്മൾതന്നെ ചെയ്യണവർ ക്ക്നമ്മതന്നെ ചെയ്യുമ്പക്ക മ്മക്കൊരുതല്ലേ
അതെ നമ്മള് ചെയ്യണൊരു വർക്ക് നമുക്കയിന് ക്യാഷ് കിട്ടുമ്പോഴതെ പിന്നെമറ്റുള്ളോര് നമ്മള്ചെയ്തവർക്ക് ക്ക്ത്കാണും മ്പോഴതെ അവര്നന്നായിന്ന് പറയണത് കേൾക്കുമ്പോഴും ഒക്കല്ലെ ഭയങ്കരൊരു സന്തോഷാണ് പിന്നെതൊക്കെനമ്മളൊരു കഴിവാണ്.
വർക്കെല്ലാംചെയ്യണ്ടാ
ഒന്നുംചെയ്യണൊന്നില്ല്യ വർക്കൊന്നുംചെയ്യണൊന്നില്ല്യ വീട്ടിലിരുന്നിട്ട്ത് ഈഇതന്നെഈ സംസാരംതന്നെ സംസാരത്തില് വേണമെങ്കി പി എച്ച് ഡി വരെനിക്ക്ട്ക്കാൻപറ്റും ഏഹ് അ തില്സംസാരിച്ചിട്ടില്ലെങ്കിനിക്ക് ബുദ്ധിമുട്ടാണ് കുറച്ചൊക്കെമുണ്ടാതിരുന്നാല് നികൊക്കെപരിധിയൊക്കെണ്ട് പശ് ക്ഷെമുണ്ടിതോടങ്ങിയണ്ടല്ലോ ഞാാനിങ്ങനെസംസ് ഇനിക്ക് സംസാരിക്കാ
ആഹ്
ഏഹ് ന്നാലേള്ളൂ അപ്പൊതിനിക്കരു സന്തോഷള്ള കാര്യണ് കൂടുതലുംസംസാരിക്കാന് എന്ന് കരുതിവേണ്ടാത്തൊന്നും സംസാരിക്കൊന്നല്ല്യാട്ടാ നമുക്കാവശ്യള്ള കാര്യങ്ങളും നല്ല കാര്യങ്ങളുംപരമാവധിഅതൊക്കെ അല്ലാതെ വേറള്ളോര് സംസാരത്തില് മറ്റുള്ളോര്ക്ക് വേദനണ്ടാക്കുണ കാര്യങ്ങള് അതൊന്നുംഞാൻ പറനമ്മള് പറയാതെ പരമാവധിനോ
ആഹ് വീട്ടില് ആങ്ങളമാര്ണ്ട് ഉമ്മവാപ്പ
ആഹ്എല്ലാരുണ്ട്ല്ലേ ആഹ് അഹ് ശെരി ആഹ് അഹ് അപ്പൊ അവരൊക്കെ ഇവിടെ ഉം ഉമ്മിപ്പൊക്കെ അവിടെ ഉണ്ടാവു എല്ലാ വീട്ടിലും ഉം എല്ലാരും ഉണ്ട്
ഉം ഉം ഉം
അഹ് ശെരി പിന്നെ എന്താ പറഞ്ഞു ഉച്ചക്കത്തക്കെ എന്താ ഫുഡ് ഉണ്ടാക്ക കറീക്കെ മീ മീനൊക്കെ കിട്ടിയോ
ഏഹ് മീങ്കിട്ടീട്ടില്ല
ഉം മീനൊക്കെ കിട്ടിയാ പിന്നെ അത് പെട്ടെന്നാവും കിട്ടിയിട്ടില്ലേ ല്ലെങ്കില് പിന്നെന്താണ്ടാക്ക എന്നുള്ളൊരു കൺഫ്യൂഷ
ആഹ് അതന്നെ
ആഹ് അതാണ് അല്ല എല്ലാരുടെ കാര്യം അങ്ങൻതന്നാട്ടോ നമ്മള് നമുക്ക് എന്തേലും അട് കിട്ടി ണ്ടെങ്കിൽ അല്ലെങ്കിൽ തലേ ദിവസം കൊട്ന്ന് വെച്ച ഇണ്ടെങ്കി നമുക്ക് പെട്ടെന്ന് അത്ണ്ടാക്കാം അപ്പം പണിയും കഴിയും പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഒന്നും ഒന്നൂല്യാന്നുണ്ടെങ്കിൽ നമ്മള് ങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മള പ സമയവും അവിടെ പോവും പണികളൊക്കെ അവിടെങ്ങനെ നീണ്ടു പോവും കിട്ടിക്കഴിഞ്ഞാ നമ്മള പണിയൊക്കെ പെട് പെട്ടന്നവിടെ നമ്മക്കൊതു ഈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ
ആതന്നെ
അതന്നെ പിന്നെ പിന്നെ ആരാ എന്താണ് എന്താപ്പ പറയാൻ കൂടന്ന് അവിടെന്നിട്ട്ന്ന് മഴ രണ്ടാള് രണ്ടാള് രണ്ട് മക്കള്
രണ്ട് മക്കള് പഠി
ആഹ് ആഹ് രണ്ടാളും പഠിക്ക വല്യാള് ബിയോട്ടീന്ന് പറയും ഒക്യുപേഷണൽ തെറാപ്പിന്ന് പറ അവള് ഈറോടാ പഠിക്കുന്നെ പിന്നെ രണ്ടാമത്തെ ആള് പ്ലസ് ടുവാ ഇപ്പൊ പിന്നെ വല്യ കുട്ടികളാ രണ്ടാളും അവള് സ് സ്കൂളി പോയി അപ്പൊ സ്കൂളി പോയപ്പോ ഫ്രീ ആയി പ്പങ്ങനെ സംസാരിക്കാന്ന് വെച്ചു പിന്നെ ആഹ് ആഹ് അവള് പിന്നെ മറ്റാൾ മൂത്താള് പിന്നെ നിന്ന് പഠിക്കണ് അപ്പൊ പിന്നെ ആഹ് അവള് വരുമ്പോഴേയുള്ളു അവള് വരുമ്പോ രണ്ടോ ദിവസോക്കെണ്ടാവും പിന്നെ പോവും പിന്നെ പോയിക്കഴിഞ്ഞാ ഒരു ഇതാണ് ദ്ധിമുട്ടാണ് ആള്ല്ലെ അവള് വരുമ്പോ ഒരു സന്തോഷാ അത് അത് കോഴ്സ് നാലര വർഷം ഇപ്പൊ മൂന്നാമത്തെ വർഷം ഇപ്പൊ കഴിയാറായി തുടങ്ങി അടുത്ത മാസം ഇപ്പൊ ഓഗസ്റ്റിലെ എക്സാംണ്ട് എക്സാമൊക്കെ കഴിഞ്ഞാ പിന്നെ ഫോർത്ത്
എന്തിൻ്റെ തെറാപ്പിയാന്ന്
അതീ നമ്മള് സുഖല്ല്യാത്ത ഓട്ടീസക്കെള്ള കുട്ടികളൊക്കെ അവര് പിന്നെ അതേപോലെ ഈ സ്ട്രോക്കൊക്കെ വന്നിട്ട് കോമയില് അങ്ങനെ കായരൊക്കെല്ലേ ഒരു ഭാഗം തളർന്ന് അങ്ങനെയൊക്കെയ്ള്ള ആൾ മൂന്ന് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിയാൻ പോണ് ഇത് അടുത്ത മാസം എക്സാമാണ് മൂന്നാമത്തെ വർഷത്തിന്റെ
അഹ് ആഹ് ഇവിടടെ എൻ്റെ കരമ്മായുടെ പേര് കുട്ടി പഠിക്ണ്ണ്ട് അവിടെ ഇതന്നെ സംഭവം അവിടെയാണ് ഈ കോയമ്പത്തൂരാണ് അത്
അതേ മോള് ബിയോട്ടിയാ പഠിക്ണ്
അഹ് മാ അമ്മായീടെ പേരകുട്ടി പഠിക്കുന്നത് അ തന്നെ
അതെന്നെ അത് എത്ര വർഷായി അ മോള്
അതിപ്പോ പ്പോ പറഞ്ഞ പോലെ മൂന്ന് മൂന്ന് വർഷമായിട്ടുണ്ടാവാൻ സാധ്യതണ്ട്
അതേല്ലെ അത് മൂന്നാമത്തെ വർഷം തന്നെ അതീറോടാണ് ട്ടോ അവള് പഠി
ആഹ് ആഹ് ആഹ് ഈ റോഡ്ണ് ല്ലേ അഹ് അഹ് ഇത് കോയമ്പത്തൂര്
ആഹ് അഹ് ശരി അപ്പൊ പിന്നെ അപ്പൊ ആ എക്സാം ഇപ്പത് കുറച്ച് ടഫൊക്കെ തന്നേണ് പിന്നെ പഠിക്കാനൊക്കെ പിന്നെന്ത് ജോലി സാധ്യതണ്ട്ന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് പിന്നൊന്നും നോക്കിയില്ല അവൾക്ക് പിന്നെ അത് അവളായിട്ട് തെരഞ്ഞെടുത്ത കോഴ്സാ അപ്പൊ പിന്നെ അതിന് മതി അതന്നെ മതീന്ന് പറഞ്ഞപ്പോ പിന്നെ അവള് കൊറെ കോഴ്സുകളൊക്കെ നോക്കി ബീഫാമും നഴ്സിങ്ങിനോട് പിന്നെ അത്ര വലിയ താല്പര്യം ഉണ്ടായില്ല ബീഫാമൊക്കെ നോക്കിയിരുന്നു അവള് അപ്പോ പിന്നെ കൊറെ പിന്നെ എന്താണ് വേറരു കോഴ്സ് നോക്കിരുന്നു ഈ സ്ക്കേട്സ് സ്കാനിങ്ങിന്റെ ഒക്കെ വേറെന്തോരിത് അപ്പൊ അതൊക്കെ നോക്കി പക്ഷെ അതൊക്കെ നോക്കി നോക്കി നോക്കി ലാസ്റ്റ് അവള് ഇതിലങ്ങട്റപ്പിച്ച് ഇതിനന്നെ ഞാൻ പോണ് പിന്നെല്ലാരും ഓരോരുത്തരോട് ചോദിക്കുമ്പോഴും ഇത് പിന്നെ അങ്ങനെ എല്ലായിടത്തും കോഴ്സ് അവള് ത് ചേർന്ന ഉടനെ ഉണ്ടായിട്ടില്ല കേട്ട് തൊടങ്ങണേ ഉണ്ടാവൂ ഉണ്ടായിരുന്നുള്ളു അപ്പൊ പിന്നെ അവള് പിന്നെ ഇത് അത് മതി ഇതിന് ജോലി സാധ്യത ഉണ്ട്ന്ന് മനസ്സിലാക്കി ക്ക് എല്ലാരും പറയും ചെയ്തപ്പോ അവളിതന്നെ മതിന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിലങ്ങോട്ട് ഉറപ്പ വിച്ചു അപ്പൊ പിന്നെ ഇവിടെ നാട്ടില് നമ്മെ നാട്ടില് നോക്കിരുന്നു പക്ഷെ കോഴസ് പ്പോ പിന്നെ അവിടെ കിട്ടാന് കുറച്ച് താമസം പിടിക്കും ഓഗസ്റ്റ് സെപ് സെപ്റ്റംബറിലൊക്കെയാണ് അതിന്റെൊക്കെ അഡ്മിഷനും അതിന്റെ അലോട്ട്മെന്റൊക്കെ വരുന്നത് അപ്പൊ പിന്നെ ഈ അഥവാ ഇവിടെ നമുക്ക് ഓൾക്ക് കിട്ടിയിട്ടില്ലന്നുണ്ടെങ്കി പിന്നെ അവിടെ ചേർന്നിട്ടൂല്ലെങ്കിൽ അതൂല്ല ഇതൂല്ലാഅതാവൂലേ പിന്നെ അപ്പൊ അവിടെ ചേർന്നു അവള് ഈറോട് ചേർന്നു ചേർന്ന് കഴിഞ്ഞപ്പോ ഇവിടെ ഇവിടു ടത്തെ അലോട്ട്മെന്റ് വന്ന് ഇവിടെയും കിട്ടി അപ്പ പക്ഷെ അപ്പതിന് കോളേജും ഹോസ്റ്റലും ഫ്രണ്ട്സൊക്കെ സെറ്റായിണ് അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു ഇനീപ്പം ഇബിടെ പോകണ്ട അവിടെത്തന്നെ പോ ചേർന്നിരുന്നു അപ്പൊക്കെ അവിടെത്തന്നെ മതി നല്ല കോളേജുമാണ് പിന്നെ സർട്ടിഫിക്കറ്റിനൊക്കെ വാല്യുണ്ടെന്നൊക്കെ കേട്ടപ്പോഴേ അപ്പൊ പിന്നെ ആഹ് കോളേജന്നെ അങ്ങോട്ടൊറപ്പിച്ചു നമുക്കിപ്പ അതെല്ലേ വേണ്ടത് സർട്ടിഫിക്കറ്റ് പിന്നെരു വാല്യൂ ഉണ്ടാവൂല്ലേ വേണ്ടത് എങ്കിലേള്ളൂ വേറെ എവിടെ പോയി ചെ ശെല്യാണെങ്കിലും പിന്നെ കുട്ടിഓൾക്ക് അപ്പ അവരത് ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടെങ്കിലെ ഉള്ളൂ അല്ലാതെ കൊറേ കൊറെേ കോഴ്സേതെങ്കിലും കോളേജില് പഠിച്ചിട്ട് കാര്യൊന്നൂല്ല ഉം ആഹ് സർട്ടിഫിക്കറ്റിന് വാല്യൂള്ള കോളേജിലാണ് പഠിക്കണച്ചാല് ആ ഹ് അപ്പൊഴെ ഉള്ളൂ അവര് ജോലിയൊക്കെ കി അല്ലെങ്കിൽ അത് വല്യൂല്ലാന്നുംപറഞ്ഞ് മ്മള ആഹ് സർട്ടിഫി ഫിക്കേറ്റിനൊരു കടലാസിന്റെ വില മാത്രമേ ഉണ്ടാവുള്ളൂ അതൊക്കെ നമ്മള് നോക്കെണ ഒരു കോഴ്സ്തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളങ്ങോ ഓടിയിട്ട് ഏതിലെങ്കിലും പോയി ചേർന്നിട്ട് ഒരു കാര്യവില്ല ഏഹ് വീട്ടില് വേറെ ആരെങ്കിലും അങ്ങനെ പഠിക്കണ എന്തേലും ഉണ്ടോ വേറെന്തേലും കോഴ്സ് അങ്ങനൊക്കെ എടുത്തിട്ട്
ഓഇല്ലില്ല ഇവിടെ പിള്ളേര് ചെറിയ പിള്ളേരികളാണ്
ആണിള്ളതല്ലേ എത്രാം ക്ലാസ്സിലാവരൊക്കെ അപ്പൊ കുട്
ദേ ഇപ്പോ ഒരാള് അഞ്ചിൽക്കായി ആള് ദേ ഉം
ആഹ് അയ് ശരി അഹ് അഹ് ഏഹ് പിന്നെ എന്താണ് അങ്ങനൊക്കെല്ലേ
മ്
എന്നിട്ടിപ്പ എന്താപ്പ ദോശക്കെന്താപ്പ കറിയൊക്കെണ്ടാക്കി രാവിലെ കല ദോശല്ല പുട് പുട്ടും കടലല്ലേ നേരത്തെ കഴിച്ചൊന്നിട്ട്
ആഹ് നേരത്തെണീറ്റ് രാവി രാത്രിയില് ഞാന് ഭക്ഷണം കഴിക്കാറില്ല അപ്പൊ രാവിലെ നേരത്തെ കഴിക്കും
ആഹ് എന്തെ രാത്രി കഴിക്കായി
ഫുഡ് കഴിക്കൂല ഉം ഉംമ്
അപ്പൊ ഉച്ച തിരിഞ്ഞാൽ വൈകുന്നേരത്തെ ചായ കുടിക്കൂല്ലേ?
ആ ചായ കുടിക്കും അപ്പോഴന്തെ ങ്കിലുഒക്കെണ്ടെങ്കിൽ കഴിക്കുംഅങ്ങനെ അല്ലാതെന്നെ രാത്രീല് ഫുഡ് കഴിക്കും ഒന്നും കഴിക്കൂല്ല ചെലപ്പോ വിശക്കുമ്പോ എന്തെങ്കിലും ഇതിലും വല്ല കട്ടി കുറഞ്ഞ എന്തെങ്കിലും
അതെന്താ തടി അങ്ങനെന്താ
ആഹ് ഉണ്ട്ണ്ട് തടിണ്ട്
അതുകൊണ്ടാവൂലേ അപ്പ അത് കൊറക്കാനുള്ള ശ്രമമാണ്
ആ കുറേയൂല ശ്രെമിച്ചു ആഹ് കൊഴപ്പല്ല നീല അവരില അങ്ങനെ പോണണ്ട് ഇല്ലെങ്ങാല് പിടിവിടും ഉ ഉ ഉം കുഴപ്പല്ലതെ
ഉം
ശ്രദ്ധിച്ചാൽ മതി നമ്മള കൊറേ ഭക്ഷണങ്ങൾ കഴിച്ച പക്ഷെ നമ്മൾ രാത്രിയില് ഭക്ഷണം കഴിക്കാണ്ട് കിടക്കുമ്പോ തന്നെ രാവിലെ എണീക്കുമ്പോ ഒരു സമാധാനവും സുഗണ്
ആഹ സുഖാണ് അങ്ങനെ ഒരു അല്ലെങ്കിലും അതെ നമ്മള ഒന്നുംല്ലെങ്കി നേർത്തെ അ കഴിച്ചു നോക്കെ രാത്രി അപ്പൊ നമക്ക് നമ്മുടെ വയറിനും എന്തൊക്കെയോ ഒരു സമാധാനം നേരെ മറിച്ച് രാത്രിയിലൊക്കെ കഴിച് ഒരു കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ കഴിച്ച വച്ചാല് ആ വയറെ നമ്മടെ നാശയി നേരെ മറിച്ച് നേരത്തെ കഴിച്ചപ്പന്നീപറഞ്ഞ പോലെ വൈകുന്നേരത്തൊക്കെ എന്തേലൊക്കേ കഴിച്ചു ചിട്ട് കിടക്കുകയാണെങ്കില് വലിയ കുഴപ്പില്ല നമുക്ക് നമ്മള് വയറിനൊക്കെ ഒരു സുഖണ്
ഉം
ഒരു ആശ്വാസണതൊക്കെ ഞാനും അതിട്ട നേരത്തെ കഴിക്കും പിന്നെ ഒരു മാഅരിബ് ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഭക്ഷണൊക്കെ വേഗനേരു അല്ലാതെ ഒരുപാട് ലേറ്റ് ആയിട്ടൊന്ന് കഴിക്ക നോക്ക്
ഉം
അഥവാ ലേറ്റ് ആയിട്ട് കഴിച്ചാല് നേരം വെളുത്താലൊന്നും ഒരു സുഖം ഉണ്ടാവൂല്ല
ഉം.
എന്തൊക്കെയോ ങ്ങനെ ഒരു ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും
ഉ ആഹ് ആഹ് ഓക്കെന്ന ശരി എന്ന ആഹ് ആഹ് ആഹ് ശരി.